അലോ ആ കേൾക്ക്ന്ന്ണ്ട്
ആ പറയ് പറയ്
ആഹ്
എം ആഹ് സുഖം എഹ്മ് സുഖം മഴ പനി എല്ലാം ഒണ്ട്
ആഹാ
വീട്ടീ വെറുതെ ഇരുന്നങ്ങ് ബോറടിക്കുവാ
ആഹാ അതെ ഇപ്പൊ പൊർത്ത്ക്ക് എറങ്ങാൻ വെയ്യല്ലോ മഴയോട് മയല്ലേ
ആഹാ മഴയോട് മഴ ഇപ്പൊയിങ്ങനെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാ ഓർക്കുന്നെ ഒരു ജോലി ഒണ്ടായിരുന്നെങ്കിൽ എത്ര മാത്രം നന്നായിരുന്നേനെ രാവിലെ എറങ്ങി പോകാം വൈയിട്ട് വെരാം സമയവും പോവും നമ്മക്ക് കയ്യില് പത്ത് പൈസയും കിട്ടും ആരേം ആശ്രയിക്കണ്ടാല്ലോ
ആഹ് അതെ അതെ അതെ അതെ
അതെ എന്തെങ്കി ഒണ്ടോ? ഇപ്പൊ സ്വയം തൊഴില് എന്തെങ്കിലും ചെയ്യോ? മ് ഹ് ഹ് എന്തെങ്കിലും ഒണ്ടോ തയ്യലെന്തെങ്കിലും ഒണ്ടോ?
ഇല്ല ഇല്ലേ ഇല്ല്യ അങ്ങനൊന്നുല്ല്യ നോക്കാണ്ട് പൂ ഒക്കെ ജോലിക്ക് പോവാല്ല പൂതീണ്ട്
ആഹാ പക്ഷെ സാഹചര്യം പറ്റ്ന്നില്ലല്ലേ?
പത്ത്ന്നില്ല്യ നമ്മള കയ്യിലെന്തെങ്കു വേണു എന്തെങ്കി വേണം പൈസായി
അതെ അതെ ഹ ഹ ഹാ അതാ എപ്പയാലും ഒരു ജോലി നമ്മക്ക് നല്ലതാ ആണ് നമ്മളിപ്പോ സമ സമയില്ല സമയില്ല പറ്റത്തില്ല പറഞ്ഞിരിക്കും പക്ഷെ നമ്മള് ചെലപ്പയൊക്കെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാനില്ലാതിരിക്കുമ്പോൾ നമ്മളോർക്കും അയ്യോ ഒരു ജോലി ഒണ്ടായിരുന്നെങ്കിലോ കാരണം എന്താ പറയ ഈ മഴയൊ ക്കെ ആവുമ്പോഴായാലും നമ്മളിപ്പോ ഒരാള് കൊണ്ടുവന്ന് കഴിയുന്നോരാ അപ്പൊ മഴയൊക്കെ വരുമ്പഴും ആഹാ ജോലി കൊറവായിരിക്കും അവർക്കും അപ്പൊ അപ്പഴാണ് നമ്മള് ആഹ് കൂടുതലും വെഷമിക്കുന്നെ അയ്യോ മഴ ആയപ്പോ ആൾ ക്ക് ജോലിയില്ല അപ്പം ഒരാള് ഇറങ്ങിപ്പോയില്ലെങ്കി എന്താപറിയാ നമ്മടെ വീട് ആഹ് പകുതിയൊരു ശോകവായിരിക്കും കാര്യങ്ങളൊക്കെ നട
ജോലിക്ക് പോകുമ്പോ അമ്മക്ക് അമ്മളെ ഇസ് നമുക്ക് മനസ്സില് മനസ്സിലെന്തെങ്കിലും സങ്കടങ്ങളോ അങ്ങനെന്തേങ്കിലുണ്ടെങ്കി അതും നമുക്കൊരു സമാധാ ന്താവും അയിന്റെടേല് മർന്ന് പോകും അമ്മള്
ആണ് ആണ് നമ്മള് ടെൻഷൻ ഫ്രീ ആയിരിക്കും അ വീട്ടില് നമ്മളിങ്ങനെ വെറുതെയിരിക്കുമ്പോഴ നമ്മള് ഓരോന്ന് ആലോയ്ച്ച് കൂട്ടി സങ്കടങ്ങളൊക്കെ വെരു രുന്നത് പക്ഷെ ഇങ്ങനെ എറങ്ങി പോകുമ്പോ ജോലിയുടെ ആ ഒരു ശ്രദ്ധയില് നമ്മളങ്ങ് മൊഴുകി പോകും ഇപ്പോ നമക്ക് ടെൻഷൻ ഇല്ല മറ്റേ ചിന്തയില്ല എങ്ങനെങ്കിലും പണി ഒതുക്കിയിട്ട് വീട്ടീ പോയാമതി ഒരു മാസാവുമ്പോ സന്തോഷായിരിക്കും ശമ്പളം കിട്ടുന്നത്
അതെ അതെ ജോലിആവുമ്പോ അമ്മക്കൊരു അമുക്ക് ഒരു ഒരു മനസ്സിനൊരു സമാധാനാണ് അമ്മക്ക് പല ആൾക്കാരിം പരിചയപ്പെടും ചെയ്യാ പരി അഹ്ഇല്ലാത്ത ആൾക്കാരെ പരിചയപ്പെടും ചെയ്യാ അതിനൊക്കെരു ജോലി സ്ഥലം അങ്ങനൊക്കെണ്ടാവു പിന്നെ അമ്മക്ക് പോകുമ്പോ ഒരു ഇതാണ് ഒറ്റക്ക് ഇരിക്ണമാതിരി അല്ലല്ലോ
അല്ലല്ലോ? അതാ ജോലിക് പോവുമ്പോ നമ്മള് പലരുവായിട്ടും പരിചയപ്പെടും പലതരത്തിലുള്ള ആൾക്കാര് രായിരിക്കും കാരണം ജീവിത സാഹചര്യം വളരെ മോശയിട്ടുള്ളവര് കാണും എന്നാ
ഓഹ്
എന്താ പറയാ ജീവി ഓ നല്ല സാമ്പത്തിക ഒള്ള വീടുകളീന്ന് വരുന്നവരും കാണും കാരണം അവർക്ക് വെറുതെങ്ങനെ ഇരിക്കാൻ വയ്യാ വീ വീട്ടിലാരും ഇല്ലാത്തത് കൊണ്ട് പൊറത്തൊക്കെ ജോലി ഒള്ളവരൊക്കെ വീട്ടിലൊണ്ടെങ്കി അങ്ങനെക്കെ വരുന്നോര് കാണും അപ്പം പലർറെം എന്താ പറയാ ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം എല്ലാരും പങ്ക് വെയ്ക്ക്യെം ചെയ്യും അപ്പൊ നമുക്കന്നെ ഒര്താണ് നമ്മടെ സങ്കാടങ്ങൾ പറയാനും നമുക്ക് ആളായല്ലോ എന്നൊള്ളെയൊരു ചിന്ത നമ്മക്കും വരും ഇനി എന്താ പറയാ എന്നും ഒരേ ജോലി തന്നെ നമ്മക്ക് രാവിലെ എണീക്കുന്നു വീട്ടിലെ പണി കു കുട്ടികളുടെ ജോ കാര്യങ്ങള് നോക്കുന്നു അങ്ങനങ്ങനങ്ങനെ സമയം പോന്നു രാത്രിയാവുന്നു ഒറങ്ങുന്നു വീണ്ടും അത് തന്നെ അല്ലാതെ പ്ര ത്യേകിച്ച് ഒന്നുല്ല പിന്നെ എന്തെങ്കിലും എന്താ ഫങ്ഷൻ ഉം
ത്രി കെടക്കാ നേരത്ത് നമ്മളൊന്ന് കെടക്കുമ്പള് അപ്പോ ഞമ്മള് മനസ്സിലാലോയിക്കു രാവിലെ തേപോലെ നീച്ച് പിന്നെം പണിഎടുത് പോലെ അമ്മള് പിന്നിം ഇതേപോലെ ചെയ്യണ്ടേന്ന് ആലോയ്ക്കു അമ്മക്കൊര് ചിന്തണ്ടാവും
ആണ് നമ്മളൊരുന്താ പറയാ ഒരു വീട്ടിനുള്ളിത്തന്നെ എന്തോ ഒതുങ്ങിക്കൂടി അങ്ങനെ എന്നെങ്കിലുവമ്മള് പൊറത്തു പോണോങ്കി തന്നെ എന്താ പൊറത്തൊരു റീച്ച് കിട്ടണെങ്കില് എന്തങ്കിലും ഫംഗ്ഷനക്കെ വരുമ്പഴായിരിക്കും നാല് പേരെ കാണുന്നത്. അല്ലെ പൊറത്തെന്തെലും മേടിക്കാൻ പോവുമ്പം അല്ലെങ്കിൽ നമ്മ എന്നത്തെം ജീവിതം ഇങ്ങനെ തന്നെ
ആ അതെ പൊറ നമ്മള് പയെ ഇപ്പ പല ആൾക്കാര് ജോലിക്ക് പോണ കാണുമ്പോ അമ്മക്കൊരു മനസ്സിലൊരു ത്ണ്ട് ഞമ്മൾക്കും ഇതേപോലെ പോവായിരുന്നല്ലോന്നുള്ള പക്ഷെ നമ്മക്ക് സാഹചര്യങ്ങൾ ആയോണ്ട് പോവാൻ പറ്റീല്ല അതൊണ്ട് ആ ഇങ്ങള് പോവ്ണ്ടോ എന്തോ ജോലിക്ക് പോവ്ണ്ടോ
ഞാൻ പോന്നൊണ്ടാര്ന്നു ഇപ്പം ലീ ഇപ്പം പോന്നില്ല
അതെയൊ
പിന്നെന്താണ് ഇപ്പം എല്ലാർക്കും പിന്നെ ഒരു കൂട്ടരൊണ്ട് നാട്ട ട്ടിജോലി ഒണ്ടായിട്ടും അത് എന്താ വേണ്ട തരത്തി ഉപോയിക്കുന്നില്ല എല്ലാരും വെളിയില ക്ക പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാ കൂടുതലും കാരണം ജീവിത തം കൊറച്ചൂടെ മെച്ചപ്പെടണോങ്കി നല്ല ശമ്പളം വേണം അതിന് നാട്ടി കിടന്ന് പണിയെയ്താ തുച്ഛവായിട്ടൊള്ള ശമ്പളവേ കിട്ടൂ വെളിയി പോയാ നല്ല ശമ്പളം ക്ക വേണോന്ന് വെച്ചിട്ട് വെളി പോയി ആ ഒരു ജീവിതം ആസ്വദിക്കുന്നവരു ഒണ്ട് ആദ്യം എന്താ ആ വീട്ടിലൊള്ള പുരുഷൻ പോവും പിന്നെ ഭാര്യേം കൂടെ കൊണ്ടോവും പിന്നെ മക്കളെ കൊണ്ടോവും അങ്ങനെ അവരൂവരു അവിടെ അവറെ കുടുംബം അവിടങ്ങ് ജീവിക്കും
ആ അധികം ആൾക്കാർക്കും നാട്ടിലേക്കാ ഇഷ്ടം വിദേശത്ത് പോയിട്ട് ജോലി ചെയ്യലാണ്
ആണ്. അവിടുത്തെ ജീവിത സാഹചര്യങ്ങളാ എല്ലാർക്കും ഇഷ്ടം നമ്മടെ നാടിനോട് ആർക്കും വല്ല്യ താല്പര്യൊന്നുല്ല
പക്ഷെ ചെലോര്ക്ക് ചെല ആൾക്കാര്ക്ക് നാട്ടീലിഷ്ട നാട്ടിലാവുമ്പോ ഞമ്മള കാഴ്ചപ്പാട് നാട് കാണാ നല്ല ഭഗിയാ നല്ല നാട്
അതെയതെയതെ സത്യം അങ്ങനെയുള്ളവരു ഒണ്ട് പഴമ ആഗ്രഹിക്കുന്നവരും ഒണ്ടെന്നാ ആ ഇത് ഇഷ്ടപ്പെടാത്തവരു ഒണ്ട്
ആ അതെയതെ
ട്ട്ട്ടൊക്കെ ഇവിടുന്ന് വെളീലൊക്കെ പറയുന്നേക്കാം ഇവിടെ എന്തോണ്ട് കാണാന് ഇവിടെങ്ങും ഒന്നുവില്ല ഈ നമ്മളീ വിസിറ്റിംഗ് സെക്കെടുത്ത് ഇവിടെ എന്റെ അടുത്തൊക്കെ ഉണ്ട് വിസിറ്റിംഗ് വിസെക്കെടുത്ത് അവര് രണ്ടു മാസം സവെ നാട്ടീന്ന് മാറിന്നിട്ടുള്ളു പക്ഷെ അവർക്ക് ആ രണ്ടു മാസം കൊണ്ട് അവിടെല്ലാം കണ്ടവര് അത് കണ്ടിട്ട് വന്ന് ഇവിടെ വന്നിട്ട് നമ്മളോട് പറയുന്നെയാ ഇവിടെന്തോ ഉണ്ട് ഇവിടൊന്നുവില്ല കാണാൻ ഇവിടെ കൊറെ ബീച്ചൊണ്ട് അല്ലെ അതൊണ്ട് ഇതൊണ്ടെന്നല്ലാതെ ഒന്നുവില്ല അവിടാണ് കാണാനൊള്ളത് അവിടങ്ങ് ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ അങ്ങനെ നിന്നേന എന്നൊക്കെ കുറെ പേര് പറഞ്ഞ ഞാൻ കേൾക്കണ്ട്
അതെ അതെ പക്ഷെ നമ്മ നമ്മളെ നാട്ടിലെ കാണാൻ രസം നമ്മള് നാട്ടിലാവുമ്പോ കാണാൻ രസ ഉള്ളത് അത് ഒരു കാണാഞിട്ടാണ് അത്രയും ഭംഗിയുള്ളനാട നമ്മടെ നാട് അതല്ല നാട
അതെ അതെ നമ്മ അതാ എല്ലാരും നോക്കുമ്പോ നമ്മുടെ ചുറ്റുമാടും ഇപ്പ നമ്മള് താമസിക്കുന്ന ചിറ്റുപാടൊ ഒന്നും കാണത്തില്ല പക്ഷേ ഈ കേരളം എടുത്തഴിഞ്ഞാൽ പതിനാല് ജില്ലകളുണ്ട് പതിനാല് ജില്ലെയ് നമ്മൾ സഞ്ചരിച്ച് നോക്ക എന്തെല്ലാം കാണും എവിടെയെല്ലാം ഇന്നാ നമ്മള ഈ ഇട്ടാവട്ട ഇത്ത് കടന്ന് കറങ്ങുന്ന കൊണ്ട് നമുക്കൊന്നും ഇല്ലാന്ന് തോന്നില്ല പക്ഷെ നമ്മൾ ഈ എല്ലാട ഒന്ന് കറങ്ങി അടിച്ച് വരുമ്പോൾ നമുക്കും തോന്നും അയ്യോ ഇവിടെ ഉണ്ട് ഒരുപാട് കാണാനുണ്ട്
ആഹ് ഇപ്പൊ ഫോടില് ഫേടില് അടിച്ചോ ഒരിക്കൽ തന്നെ നമുക്ക് കൊറെ സ്ഥലങ്ങൾ നമ്ക്ക് കാണാത്തെ കാണാം
കാണാം അതെ നമ്മള് തന്നെ അത്ഭുതപ്പെട്ടോണു അയ്യോ ഇ നമ്മുടെ കേരളത്തിലാണോ?
ആഹ് ബകിയെല്ല സാലകാവ ഞമ്മളത്
ആണ് നമ്മളി ഈ ഇട്ടാ വട്ടത്ത് കിടന്ന് കറങ്ങുന്നോണ്ടാ ഭംഗിയില്ല എന്ന നമ്മളീ ഇട്ടാ വട്ടത്ത് കടന്ന് കറങ്ങുന്ന കൊണ്ടാ നമുക്ക് അതിന്റെ ഭംഗിയൊന്നും അറിയാതെയും കാണാതൊക്കെ പോകുന്നത് ഹ് ആഗ്രഹം ഉണ്ട് എല്ലാട ഒന്ന് കറങ്ങാൻ പക്ഷെ നമ്മുടെ
ആഹ്
സാഹചര്യം അയന്‌ നമ്മളെ അനുവദിക്കുന്നില്ലല്ലോ അത ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് പോരാ പൈസ എക്ക് പൈസയം വേണം അല്ലേ പ്രത്യേകിച്ച് പിള്ളേരെയും കൊണ്ടൊക്കെ പോ
ആഹ് മക്കളെ കൊണ്ട് പോകും മക്കൾക്ക് പലോതും വേണ്ടിവരും അത് വാങ്ങാൻ നമ്മളെ കയ്യിലെ എന്തെങ്കിലും പൈസ ഉണ്ടായാല് അത് അവർക്ക് വേഗി കൊടുക്കാലേ അവക്കൊരു ജോലി ഉണ്ടായാലല്ലേ അതൊക്കെ നടക്കുകയുള്ളൂ അവരെയൊക്കെ
അതെ അതെ അല്ലെങ്കിൽ എല്ലാത്തിനും ഈ പറഞ്ഞ പോലെ എന്താ ഭർത്താക്കന്മാരും അവരും അവരെ കൊണ്ട് പറ്റുന്നത് അവര് ചെയ്യുന്നു അവര് കൊണ്ടു തരുന്നു ഇല്ലേ അവരും എന്താ പറയാ ഒരു ജീവി ഏഹ് മനുഷ്യജീവി നല്ലേ
അതെ അതെ അവരോട് എപ്പോഴും ചോദ ക്കാർ പറ്റല്ല അപ്പൊ നമ്മളോട് നമുക്ക് എല്ലാറ്റിനും
നമ്മുക്ക ഒരു മനസാശിയ ഉണ്ടായോ ചോദിക്കുന്നതിന എല്ലാം തരുന്ന് എന്താ പറയാ കഴുത പോലെ പണി എടുക്കുന്നു പക്ഷെ അവര് ഒരു മനുഷ്യജീവിയല്ലേ അവർക്ക് പറ്റുന്ന എല്ലാം അവർക്ക് തരാൻ പറ്റൂ പിന്നെ നേരെ എന്താ മറിച്ച് ചെയ്യുന്നവരുും ഉണ്ട് എത്രയോ പേര് നല്ല ജോലി ഉണ്ടായിട്ടും അല്ലെ സാദാ കൂലിപ്പണി തന്നൊയിട്ടും അതെല്ലാം വീട്ടിൽ കൊടുക്കാതൻ അടിച്ച് പെളിച്ച് തൂർത്തടിച്ച് കളയുന്നവരും ഉണ്ട് എന്നാ കിട്ടുന്നത് കളയതെ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നവരും ഉണ്ട് അങ്ങനെ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്
ആഹ് അതെ അതെ ഒരു ജോലി നല്ലതാണ് ഞമ്മക്കൊക്കെ
അതെ ഏഹ് ഒന്നും അല്ലെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളും കൊച്ചിന്റെ കാര്യങ്ങളും ഒക്കെങ്കിലും വീട്ടില് ചെ ചെറിയ കാര്യങ്ങൾ നടന്ന പോകുംനമുക്ക് എന്താ ഭർത്തകന്മാർക്ക് ഒരു സഹായവും ആവും അവർക്കും ഒരു സന്തോഷമായിരിക്കും അയ്യോ അവള് പോയി ജോലി ചെയ്ത് അത്രയൊക്കെ നോക്കുന്നല്ലോ എന്നെ സഹായിക്ക ഒരാളുണ്ടല്ലോ അവർക്കും മനസ്സിനൊരു സന്തോഷവും വരും
ആതെ ഒക്ക
ഒക്കെയാണ്
ആഹ് ഒക്കെ പുറത്ത് പോയല്ലെ വേഗ ആഗ്രഹൊക്കെ നുക്ക് കയ്യിലുണ്ടെങ്കിലും ഒതി ഉണ്ടെങ്കിലും അമുക്ക് വേഗ തിന്നാൻ പൂതിള്ളതാ നമക്ക് ഇ ഉണ്ടാക്കാൻ പൂതിള്ളതോ അതക്കെ നമ്മള കൈ ഒരു പൈസ ഇട്ടായൽ അത്രയും നല്ലതാണ്
അതെ അതെ ഇപ്പം തന്നെ ഓരോന്ന്ും കാണ്പ നമുക്ക് ഓരോരുത്തരും മേടിക്കുന്നതൊക്കെ കാണുമ്പ അയ്യോ നമുക്ക ആഗ്രഹം തോന്നാറുണ്ട് വേണം പക്ഷെ ആ ആണ് ഞാനും ഈ ഓൺലൈനിലൊക്കെ എടുത്ത് എന്നാലും എന്തോരോ സാധനങ്ങൾ പക്ഷെ നമ്മൾ അത് ആഗ്രഹം ചിലപ്പൾ മൂടി വെക്കും അയ്യോ പൈസി ഇല്ലല്ലോ എങ്ങനെ മേടിക്കും വേണ്ട ഇനി പൈസ ആവട്ടെ ആവട്ടെ ആവട്ടെ അങ്ങനെ അങ്ങനെ ആവട്ട ആവട്ടന്ന് വെച്ച് വെച്ചച്ച് പിന്നെ ആ ഭൂതി എങ്ങല്ലാതാവും അതാണ് പ്രശ്നം അതേസമയം ഒരു ജോലി ഉള്ളവരാണങ്കിൽ ആ അത് കണ്ട് ആ് അതെനിക്ക് ഇഷ്ടപ്പെട്ട എന്തഈ പൈസ പൈസണ്ട് അന്നേര ഓർഡർ ചെയ്യും ആ പൈസ അന്നേരം കൊടുക്കും അങ്ങനെയൊക്കെയാ ആ എന്ത് ചെയ്യാാന എല്ലാറയും സൗഹര്യം ഒരുപോലെ ആയിരിക്കില്ലല്ലോ നമ്മളെ എല്ലാം നോക്കണ്ടേ കുടുംബവും നോക്കണം ജോലിയും വേണം
വല്ല വേണ്ടെ
എല്ലാം നടത്തിയെടുക്കൻച്ചിരി ബുദ്ധിമുട്ടായിരിക്കും
ആ അതെതെ അപ്പൊ ചിലരെ ജീവിത ഹാപ്പിയിട്ട് പോകുന്നുണ്ട്
അതെ അതെ അധികം കടങ്ങളൊന്നുല്ലാതെ ഇങ്ങനെയൊക്കെ ഇങ്ങ് പോയാ മതിയാരുന്നു
ആഹ് അതെ ആഹ് ശരി ശരി
ഓക്കെ
ആഹ്